ലോ കേക്കാലോലെ അ അഹ എന്നാടുക്കുവായിരുന്നു. ആണോ ഉച്ചക്കത്തേക്ക് എന്നാ കറി യെക്കെ
ഉച്ചക്ക് എന്തെ പരിപ്പ് പരിപ്പ് കറിയാതോന്നുന്നു രാവിലെ ചേടത്തിയാ വെക്കുന്നണ്ടേ ന്നെ മോര്കറി അച്ചാറൊക്കിരിപ്പ്ണ്ട്
ആഹ് പരി രണ്ട് ചാറ് കറിയാണോ പരിപ്പും മോരും ഉം ഞങ് ക്കിവിടെ മോര് കറിയാ ഉം അത് വേറെന്ന കോവക്കാ മെഴിക്കുവരട്ടിയുണ്ട് മീൻവ റുത്തതു ഉണ്ട്
എഹ
പറഞ്ഞാല് ഇന്ന് കരണ്ടില്ലന്നും പറഞ്ഞ് മെസ്സേജ് വന്നായിരുന്നേ അ ഇനി പഷെ പോയില്ല വന്നിട്ട് പോയപൊ ഏ എട്ട് മണിയായപ്പം പോയിട്ട് ഒരു ഒമ്പത് ഒമ്പതരായ ഇപ്പ വന്നൊ അന്നേരം പിന്നെപ്പെ ട്ടെന്ന് ഞങളിപ്പം മോര് കറി അങ്ങ് വെച്ചു തേങ്ങാ അരയ് അരക്കാൻ കരണ്ടില്ലല്ലോ എന്ത് ചെയ്യുക ആ അപ്പത്തേും കരണ്ടും വന്നു ആ പിന്നേം എല്ലാരും അച്ഛൻ കൊച്ചിനെയും കൊണ്ട് ഇപ്പം അങ്ങോട്ടങ്ങങ് പോയി
ആ ഹ
അമ്മയൊക്കെ ഇവിടെ പണിക്കാരിണ്ടേ അപ്പൊ അവരുടെ കൂടെ ഇറങ്ങി പിന്നെ വേറെന്നാ
വേറെന്നാ അവിടെ ബാഗ് മേടിച്ചില്ലേ
ഓ ആ ശരി എന്നോട് അതിൻ്റെ ലിങ്ക് ചോദിച്ചേർന്നുലേ മറന്നു ഒരു രക്ഷയില്ല മറന്നു പോയി ഒന്നിനും നേരം ഇല്ല ഇതിപ്പം അതും നോക്കിട്ടില്ല ഒന്നുകൊണ്ടും പേടിക്കണ്ട എടാ ഒന്നാമത്തെ കാര്യം ഇപ്പ ഈ നമ്മള് അല്ലാണ്ട് ഞാനങ്ങനെ ഫോൺ എടുക്കുന്ന കുറവാ ഇപ്പൊ നീ വിളിച്ചോണ്ട് ഞാനങ്ങ് ഫോൺ എടുത്താ അല്ലെങ്കിൽ ആരെയും വിളിയൊന്നും ഇല്ല അപ്പൊ എന്റെ കണ്ണി- കെട്ടപ്പോ ഞാനിങ് എടുത്തു അതാ അല്ലെങ്കിൽ ആരെല്ലാം വിളിച്ചാലും കോളായിട്ട് അവിടെ കിടക്കും പിന്നെയും പോയിട്ട് വൈകി- ഇന്നേരം ആകണം ഫോണിൽ ഒന്നുകളിക്കണെങ്കിൽ അപ്പത്തേക്ക് ഞാൻ ഉറങ്ങി പണ്ടത്തെ പോലെ ഫോണിക്കളിയൊന്നും ഇല്ല
അയ്യോ ഇന്ന് കഴിഞ്ഞ ദിവസം മറ്റേ ഗൂഗിൾ ഫോട്ടോസിൽ ഇങ്ങനെ ഫോട്ടോ നോക്കികൊണ്ടിരുന്നപ്പ നിന്റെ ഒരു പണ്ട- ത്തെ ഫോട്ടോ മറ്റേ നീലച്ചുരിദാർ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടിരുന്ന് ആ ആ ഫോണ് ഇതൊക്കേ ഉണ്ട കയ്യിലേ
ഇല്ലടാ അതാ ഞാൻ ചോദിക്കാൻ വരേർന്നു ഇന്നാ ഇട്ടേക്കണേന്ന്
ആ ഞാൻ ഒന്നൂടെ നോക്കട്ടെ ഞാൻ കൊറേ ഫോണില് സ്റ്റോറേജ് ആയോണ്ട് ഡിലീറ്റ് ആക്കി ഡില്ലീ- എനിക്ക് വന്നപ്പോ
ആഹ് ഹാ ഹാ ആ ഞാനാണെങ്കി ഇപ്പഴും ഞാൻ ൻ നി ഇങ്ങനെ വിളിക്കുമ്പോള്ള ഫോട്ടോ ഏതാന്ന് അറിയോ നമ്മള് പണ്ട് അവിടെ ഒരു പ്രിന്റ് എടുക്കാൻ പോയില്ലേ വർ ന്റെ അപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തില്ലേ ആ ഫോട്ടോയി ഇപ്പഴും നീ വിളിക്കും അത് കിടക്കനേ അന്നിട്ട് ഇവരും പോയില്ല പക്ഷെ എന്റെ ഗാലറി വോറെ ആ ഫോട്ടോയില്ല ഈ അല്ലാണ്ട് കിടക്കുന്ന അതെ അതെ അങ്ങനെ കിടക്കണേ ഉം ആ അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണാം പഴയൊരു
ഭയങ്കരവായിട്ട് മെലിഞ്ഞ്
ആഹ് ആഫ്റ്റർ ബിഫോർ ഇടാംഓ ഇല്ലില്ല അതൊന്നുമില്ല എനിക്കാ കോളേജിൽ പഠിച്ചോണ്ട് ഒട്ടും ഒന്നുമില്ല എനിക്ക് എന്തേലും ഉം അന്നേരം ഫോൺ പഴയ ഫോൺ പോയി കല്യാണം ഒ പിന്നെ പുതിയ ഫോൺ ആരുന്നു പിന്നെ ആ കല്യാണം കഴിഞ്ഞുള്ള ഇങ്ങോട്ട് ഉള്ള ഫോട്ടോസേ ഉള്ളൂ
ആ എന്തേലും ഇല്ല പക്ഷെ ഇതെങ്ങനെ വന്നൂന്നറിയില്ല
ആഹ് അത് ചിലപ്പോ ഗൂഗിളിൽ സേവ് ആയതായിരിക്കും എന്റെ അങ്ങനെ നോക്ക നോക്കുമ്പം ഇതൊന്നുമില്ല എടാ അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു കൊറെ അതെ പോലെത്തെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഉണ്ട് എന്നാലും ഒത്തിരിയൊന്നുല്ല ഉം ആഹ് പഴയതൊക്കെ കിട്ടണെ നല്ലല്ലേ കാണാം പഴയ കോലങ്ങളൊക്കെ അന്നൊക്കെ എന്നെ ഞാൻ നാല്പ്പത് കിലോ എങ്ങാണ്ടേ ഒള്ളായിരുന്നു
അയ്യോ ഇയ്യോ ഇവിടെ ചേടത്തി എത്രയാ മുപ്പത്തി അത്രയെങ്ങാണ്ട് ആയി ട്ടു വന്ന് കഴിഞ്ഞ ദിവസം നോക്കിന്ന് അമ്പത് കിലോയേ ന്ന്
വൗ അതാ പറഞ്ഞെ പക്ഷെ അവക്ക് അങ്ങനെ വണ്ണം വെ ച്ചയായിട്ട് തോന്നിയില്ലിനി ഫോട്ടോയി കണ്ടിട്ട് ആണോന്ന് അറിയത്തില്ല ഉം അതേ ആ അതോണ്ട് സാരവില്ല ഞാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നാപ്പത് കിലോയിലെങ്ങാണ്ടക്കെ വന്നിട്ട് അറുപത്തിയഞ്ച് കിലോ ആയി ഡെലിവറി ടൈമിൽ എഴുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ
ഇനീം കൂടുവായിരിക്കുല്ലേ
ആഹ് ഇനീ ആഹ് ഇനിയും അത് കുഞ്ഞിന്റെ വെയിറ്റും കൂടെ കൂടിയിട്ടല്ലേ കുഞ്ഞിന്റെ ഒരു രണ്ടോ മൂന്നോ കിലോയും കൂടെ ഒണ്ടല്ലോ പിന്നെ വാ കുഞ്ഞും പൊറ വന്ന ഫ്ലൂയിഡും എല്ലാം മാറി കുറച്ച് കഴിയുമ്പം കുറച്ച് വെയിറ്റ് കുറയും ഈ വെയിറ്റ് കൂടുന്നെ എപ്പളാന്നറിയോ നമ്മടെ പ്രസവരക്ഷാ സമയ ത്താണ്‌ നമ്മളങ്ങ് പ ച്ച പിടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ മരുന്നും സാ ധനങ്ങളും ഒരു പറ ചോറുവൊക്കെ ഉണ്ട് കഴിഞ്ഞാ ഏത് മനുഷ്യനാ നന്നാവാത്തെ ചുമ്മാ ഇരിപ്പും നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഫുഡ് കഴിക്കാ കൊച്ചിന് പാല് കൊടുക്കാ കിടന്നുറങ്ങാ ചിലര് പറയും കിടന്നൊ ഉറങ്ങല്ലെന്ന് പറയും നമ്മളങ്ങ് ഉറങ്ങിപ്പോവും വേ ഒന്നും ചെയ്യാനില്ലോ ഫോണൊന്നും നോക്കാൻ പറ്റിയേല തലവേന എടുക്കും അല്ലേല് നമുക്ക് അന്നേരം അങ്ങനെ ഫോൺ നോക്കണംന്ന് തോന്നുകേല ജസ്റ്റ് ഒന്ന് എല്ലായിടത്തന്ന് വാട്സ്അപ്പിൽ നോക്കി അതിൽ കൂടുതലും നമുക്ക് പണ്ടത്തെ റീൽ കാണാൻ അങ്ങനെ
ആ പണ്ട് എനിക് പ്രെഗ്നൻസി ക്ക് മുമ്പ് മറ്റേ വീഡിയോഗെയിംസ്ന്റെ അട ക്ഷനുണ്ടായിരുന്നു പിന്നെ ആ ഛർദി ക്കനംതേക്കനെനിർത്തി പിന്നെ അങ്ങോട്ടേക്ക് ഞൻ കളിച്ചിട്ടേ ഇല്ല
എനിക്കും ഉണ്ടായിർന്നു ടൗൺഷിപ്പ് ആ പിന്നെ
കഴിഞ്ഞടക് ഒന്നോട് കളിക്കാൻ തുടങ്ങി അന്നേരം പിന്നെ പിന്നെയും കളിക്കണം തോന്നി നമ്മ കളിക്കാതിരുന്ന കുഴപ്പില്ല പഷേ കളിച്ചു തുടങ്ങിയ പിന്നെയും കളിക്കണം കളിക്കണം തോന്നു ഹലോ ഹലോ ഹലോ ഹലോ വൈഫൈ കട്ടായെന്ന് തോന്നല്ലോ ഹലോ